ഹലോ ഹലോ കേക് ആഹ് കേക്കാം കേക്കാം കേക്കാം പറ്റുന്നുണ്ടല്ലോ അല്ലേ
എനിക്ക് ആഹ് കേക്കാം കേക്കാം എന്തൊക്കെയുണ്ട് ആഹ്
എനിക്കേ ഏഹ് ഈ പ്രസവൊക്കെ കഴിഞ്ഞ സമയ അതായത് നമ്മടെ പ്രസവം കഴിഞ്ഞു ഹോസ്പിറ്റിൽ വിടുന്നതിന് മുമ്പുള്ള കുറച്ചം നമ്മ ആഹ് ഞങ്ങക്ക് എട്ക്ക്ന്ന അങ്ങനെ എനിക്ക് പ്രസവം കൈഞ്ഞ് മൂന്നാമത്തെ ദിവസാണെ മൂന്നാമത്തെ ദിവസം ഞങ്ങള് അപ്പം ഞാനി വടെ ഏഹ് ആഹ് ഹോസ്പിറ്റലിൽ കെടന്നപ്പം നമ്മള് ഒരുമിച്ച് നമ്മളെ നമ്മടെ റ്റൂബെല്ലാം അതിന് ശേഷം നമുക്ക് നൈ പോന്നൊക്കെ അവസ്ഥയായിരുന്നു അപ്പ മൂന്നാം മൂന്നാമത്തെ ദിവസായപ്പൊ വേറൊരു റൂമിലേക്ക് മാറ്റി വാർഡിലേക്ക് മാറ്റി ന്ന് പറയാ അപ്പൊ അവടെ ഒരു ഒരു അമ്മ ഒരമ്മ അവര്ടെ മക്കളേം കൊണ്ടു വന്നു പക്ഷെ അവര് പ്രസവിച്ചു അവര് പ്രസവിച്ചപ്പം അവർക്ക് വീണ്ടും ഉണ്ടായത് ഒരു ആൺകുട്ടിയാണ് അവര് പ്രസവിച്ച് അപ്പൊ ഇവര്ക്ക് ഇത് എത്രാമത്തെന്ന് ചോയ്ച്ചാ അഞ്ചാമത്തെ കുട്ടിയാ നാല് ആൺകുട്ടികള് പിന്ന ഇപ്പ പ്രസവിച്ച അഞ്ചാത്തെ കുട്ടി അങ്ങനെ ഇരിക്കുമ്പോണ്ടല്ലോ ഇവരീ കൊച്ചുങ്ങളെയും കൊണ്ട് വന്നു ഇവരിങ്ങനെ വന്നു ഈ എല്ലാർടേം ഈ കൊച്ചു പിള്ളാര അപ്പ അവനിക്കൊന്നത് അത്ങ്ങൾക്ക് എങ്ങാണ്ട് അഞ്ചിലോ ആറിലോ അങ്ങാണ്ട് വയസ്സ് പ്രായൊള്ളൊര് കൊച്ചാ ഒരു ചെരക്കം കൊച്ച് അത് ങ്ങനെ എല്ലാടത്തും വന്ന് ങ്ങനെ നോക്കീട്ട് വന്ന്ട്ട് ഞങ്ങടെ വെ വെട്ടിന്റെ അവടെ വന്ന് നോക്കീട്ട് പറഞ്ഞ് ആഹ് മ്മാ നമക്ക് ഈ കുഞ്ഞിനെ രാത്രിയാകുമ്പോ എട്ത്ത്കൊണ്ട് പോകാം എന്ന് പറഞ്ഞ് എട്ത്ത് കൊണ്ട് പോകാം അന്ന്ട്ട് നമക്ക് നമ്മടെ കുഞ്ഞിനെ ഇവടെ വെക്കാന്ന് പറഞ്ഞു എന്റെ പുന്നേ എനിക്കത് കേട്ടപ്പ പിന്നെ എനിക്കാണെങ്കി എന്ന്ന് ഭയങ്കര വെപ്രാളം ഓഹ് എന്റെ കൊച്ചിനെ അന്ന് തന്നെ ഞാൻ അന്ന് രാത്രി ഫുള്ള് എന്റെ കൂടെ ബൈസ് സ്റ്റാൻഡറായ്ട്ട് എന്റെ അമ്മ എന്റെ മധറിൻലോ ആയിര്ന്നു അമ്മയുണ്ട ട്ത്ത് എന്നിട്ടും അന്ന് രാത്രി ഫുള്ള് ഞാൻ ഒറ്റ ഇരിപ്പിര്ന്നു എനിക്ക് ഉറ ക്കം വന്നില്ല കൊച്ചിനെ എട്ത്തോണ്ട് വന്ന്ട്ട് പിന്നെ രണ്ടാമത്തെ ത്തെ ദിവസായപ്പോഴും പകല് മൊത്തം എനിക്ക് ഉറക്കമില്ല പകലും ഞാൻ അങ്ങനെ പിന്നെ അജ്ജാമത്തെ ദിവസാ എനിക്ക് ഡിസ്ചാർജ് കിട്ട്യേത് ഡിസ്ചാർജ് ആയ ഡിസ്ചർജ് ആയി പോകാംന്ന് ഡോക്ടർ പറയ്ന്നിടം വരേ എനിക്ക് ഒറക്കം ഉണ്ടായിര്ന്നില്ല. അന്നിട്ട് ഞാൻ വീട്ടി വന്നു വീട്ടി വന്നപ്പഴും എനിക്ക് ടെൻഷൻ ഇനി ആരെങ്കിലും വന്ന് കൊച്ചിനെ എട്ത്തോണ്ട് ഉവ്വൊ ആ ആ ഒരു ടെൻഷൻ അങ്ങന അത് ഭയങ്കര ആണ് ജാ
അതാ സുക
ആ എനിക്ക് എനിക്ക് സിസേറിയനാരുന്നു സിസറിയനായിരുന്നു സിസേറിയനായി രാത് അത്രയിലാണെങ്കിലും എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല നമുക്ക് പക്ഷ നമ്മള് കഥവ് തുറു കൊടുക്കാത ആരും ആകത്ത് കേറില്ല പക്ഷെ എനിക്ക് സംശയം ഇനി ജനലിനകത്തൂടെ കൈയിട്ട് കൊച്ചിനെ എടു ട്ത്തൊണ്ട് പൊവോ ആരെങ്കിലും അങ്ങനെയൊക്കെയള്ള സംശ അങ്ങനെ ഒരു കൊറ കുറച്ചുസം ഉറക്കമില്ല രാത്രിയും പകൽ ഒന്നും ഉറക്കമില്ലാതിരിക്കും
ഉം
അഹ്
പേടിക്കേണ്ട പോ പാട്ടന്ന അപ്പൊ എന്നെ വഴക്ക് പറയുന്നുണ്ട് ഇതിന്റെ ഒന്നും ആവശ്യം ഇല്ല ഇവിടെ എല്ലാരും ഉണ്ടല്ലോ എന്തിനിങ്ങനെ പേടിക്കുന്ന കുഞ്ഞിനെ ആരെടു ത്തോണ്ട് പോകാനാ പക്ഷെ എന്റെ മനസ്സില് ഇങ്ങനെ കെടക്കുവ എടുത്തോണ്ട് പോവും കുഞ്ഞിനെടുത്തോണ്ട് പോവും കുഞ്ഞിനെടു ട്ത്തോണ്ടു പോണൊരു ടെൻഷൻ അങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നപ്പഴാ അപ്പം എന്റെ മത എന്റെ സിസ്റ്ററിങ്ങ്ലോ വന്നിട്ട് പറഞ്ഞ് അമ്മേ ഇത് ഇത് അമ്മ പേടിക്കണ്ട ഇത് അതൊന്നും അല്ല വിചാരിക്കുന്ന പോലല്ല ഇതിന് പോസ്റ്റ്പാർട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാ അത് ഡി പ്രഷനാണ് അത് ഡിപ്രഷൻ എന്ന് പറയും പക്ഷെ ഇവക്കിത് ഈ രീതിക്കാണ് അതായത് എനിക്ക് എൻ്റെ കുഞ്ഞിനെ എടുത്തൊണ്ട് പോകുന്ന ടെൻഷൻല്ലാണ് എനിക്ക് ഉറ ക്കം വരാത്തതും എനിക്ക് മൈൻഡ് മൊത്തം എന്റെ കൊച്ചിനെ എടുത്തോണ്ടൊണ ആലൊയിച്ചിട്ട പലർക്കും പല രീതിക്ക ചെലർക്കാണെങ്കില് ടൊര് ആ കുഞ്ഞിനോട് ഒരു സ്നേഹം കാണത്തില്ല ആ കുഞ്ഞിനെ ഒരു സ്നേഹം കാണത്തില്ല അങ്ങനൊക്കെയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ
എനിക്ക് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് സിസേറിയൻ സമയത്ത് എന്റെ തൊട്ടപ്പുറത്തെ ബെഡിൽ തന്നെയാണെങ്കിൽ വേറൊരു ചേച്ചിയും പ്രസവത്തിനുണ്ട് ആ ചേച്ചിയാണെങ്കിൽ പതിനഞ്ച് വർഷമായി മക്കളില്ലാതിരുന്ന് ഉണ്ടായതാ അപ്പൊ ആ ചേച്ചിക്കും സിസേറിയനായിരുന്നു എനിക്കും സിസേറിയനാരുന്നു അ ഒരു ദിവസം സം തന്നെയായിരുന്നു ഞങ്ങളടെ രണ്ടു പേരുടെയും പ്രസവം നടന്നെ അപ്പം ഉം അണെങ്കിൽ ആ ഡോക്ടർ കുഞ്ഞിനെ തന്ന് ഞാനില്ലെ ഒരു മിന്നായം പോലെ കുഞ്ഞിനെ കണ്ടതേ ഉള്ളു അപ്പൊ എനിക്കറിയാം എന്റെ മോക്കും മുടി കുറവാന്നുള്ളത് മുടിയില്ലായിരുന്നു അയാക്കും ഫ്രണ്ടിലൊന്നും മുടിയില്ല അപ്പം മറ്റേ കുഞ്ഞിന് മുടിയുണ്ട് ആ പിറ്റേ ദിവസ ആര്ന്നെൻ തോന്നുന്നു കുഞ്ഞിനെ ഇങ്ങനെ അകത്തോട്ട് എന്തിനൊ കൊണ്ടുപോയിട്ട് നമ്മടെ കയ്യിലോട്ട് കൊണ്ടുവരുമല്ലോ അപ്പൊ കുഞ്ഞിന് പാല് കൊടെന്ന് പറഞ്ഞൊണ്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് കുഞ്ഞിനെ മാറിപ്പോയി അപ്പൊ ആ ചേച്ചി ആ ചേ ച്ചി എന്റെ മോള് ആ ചേച്ചിടെ കയ്യിലുവായി ആ ചേച്ചിയുടെ കുഞ്ഞു എന്റെ കയ്യിലുവായി അപ്പൊ പാല് കൊടുത്തോണ്ടിരുന്നപ്പൊ ആ ചേച്ചിയും കുഞ്ഞിന്
ഹലോ ഹലോ ഹലോ
അത ആണ് ആ ചേച്ചിയും നോക്കുന്ന് കുഞ്ഞിനെ അപ്പൊ ഏറ്റ മൂജ്യം മുടിയില്ല ഞാൻ നല്ലതുപോലെ കണ്ടത ഞാൻ മുടി ഇല്ലെന്നുള്ളത് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിക്കൊടുത്ത് പിന്നെ സ്കൂളിലൊക്കെ ചേർത്തപ്പം ഇവര് ഒരുമിച്ചാണ് പഠിച്ചതും. ഈ സ്കൂള് പ്ലസ്ടു വരെ അവരൊരുമിച്ചാ പഠിച്ചേ. ആ ചേച്ചി കാണുമ്പോഴെല്ലാം പറയു മോള നീ എന്റമ്മയുടെ പാലാ കുടിച്ചത്. എതും പറഞ്ഞോട്ട് പറയാപ്പ ഞാൻ മോളോടും പറയാ ആഹ് നീ ആ അമ്മയുടെ പാലും കുടിച്ച് അവിടെ അവിടെ ങ്ങാൻ നിന്നാൽ മതിയാർന്ന് വഴക്കൊക്കെ ഇടുമ്പോഴേ ഞാൻ പറയും ആഹ് അവിടെ മതിയായിരുന്നു ആ മോളെ മതിയായിരുന്നു എനിക്ക് എന്നൊക്കെ പറയും. ഭയങ്കര സ്നേഹട്ടോ ഇബ ഒരേ സമയത്ത് അയാള് ഇയാളുടെ ഫോട്ടോ ഇടും ഇയാൾ അയാളുടെ ഫോട്ടോ ഇടും.
ആഹ്
ഭയങ്കര സ്നേഹവ അങ്ങനെ അല്ലാതെ എനി ക്കങ്ങനെ ഡിപ്രഷനൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അങ്ങനെ.
എനിക്കുണ്ടായിട്ട് അവസാനം ഇവിടെ ഒരു ഞങ്ങളുടെ ഗൈനക്കിനെ തന്നെ കൊണ്ട് കാണിച്ചു. ഗൈനക്കിനെ കാണിച്ചപ്പം ഗൈനക്ക് പറഞ്ഞ് അത് പേടിക്കണ്ട ഇങ്ങനെയാണ് സംഭവംന്ന് പറഞ്ഞിട്ട് പിന്നെ. സൈക്കളജിസ്റ്റിനെ കാണിച്ച് സൈക്കാട്രിസ്റ്റിനെ അല്ല സൈക്കോളജിസ്റ്റിനെ.
സൈക്കോളജിസ്റ്റ്.
സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് എനിക് ഇതുപോലെ ക്ലാസ് തന്ന് പക്ഷെ എന്റെ ഹസ്ബന്റൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടാ ഒന്നുമില്ലപേടിക്ക ണ്ട അത് ഇങ്ങനാണെന്നൊക്കെ അപ്പം. ഞാനതിങ്ങനെ ഈ സംഭവം ഈ പോസ്റ്റ്പാർട്ടത്തെ കുറിച്ച് ഞാൻ ശരിക്കും കേട്ടത് എപ്പോഴാന്ന റിയാവൊ നമ്മുടെ കൊല്ലത്ത് കുണ്ടറൽ ഒരമ്മയാണെങ്കി കുഞ്ഞിനെ. ബക്കറ്റും അത് ഞങ്ങളുടെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ കല്യാണത്തിനൊക്കെ മുമ്പ. ഈ ബക്കറ്റില് മുക്കിക്കൊന്നൂന്ന് പറഞ്ഞിട്ട് പിന്നീട്. അവര് ജയിലിൽ നിന്ന് മോചിതയായിട്ട് വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. പേരെങ്ങാണ്ട് ദിവ്യാന്നൊ അങ്ങനെ എന്തോ ആരുന്നു പേര് ദിവ്യാ ജോണി ദിവ്യാ ജോണി ദിവ്യാ ജോണിന്നെങ്ങാണ്ടാ പേര്. ആ അവര് കൊല്ലം.
ഹൃദയ രോഗമാന്നും പറഞ്ഞങ്ങാ ണ്ടൊക്കെ തള്ളിക്കളഞ്ഞല്ലിയോ.
ആണത്. അത് ഇതായിരുന്നു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആയിരുന്നു ആ സമയത്ത്. ആ സമയത്ത് തോന്നണം അന്നേരം അവർക്ക് തോന്നിയത് എന്താന്നറിയാമോ. ഈ കുഞ്ഞിനെയും കൊണ്ടക്ക ഭയങ്കര ഷീ ശല്യ ആണല്ലോന്ന് തോന്നിയിട്ടാണ് അവരന്ന് അങ്ങനെ ചെയ്ത് പക്ഷെ അത് അന്നേ. ആ ഒരു നിമിഷത്തെ ആ തോന്നലായിരുന്നു ആ ഒരു കുഞ്ഞു ജീവനെടുത്തെ
അതെ അതെ ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു.
ഉം ഞാനത് കണ്ടത പിന്നെ. രണ്ടാമത് അവര് മാരേജ് ചെയ്തപ്പോഴും. വേറെ പ്രഗ്നന്റ് ആയപ്പോ അവര് പേടിയായിട്ട് അവര് തൂങ്ങി മരിക്കുകയായിരുന്നു.
ഉം
അവര് വീണ്ടുംന്തോ അവർക്ക് അവര് പറയുന്ന വെച്ചാ അവരെ കുറിച്ച് പറയുന്നത് വെച്ചാ അവർ പഠിക്കാനൊക്കെ ഭയങ്കര മിടുക്കി യായിരുന്നു പോലും അപ്പം ആഹ് അമ്മ എങ്ങാണ്ട് ചെറുതിലെ മരിച്ചതായിരുന്നു അതുകൊണ്ട്. അവർക്ക് ഭയങ്കര സ്നേഹ എല്ലാ രെ സ്നേഹിക്കാൻ മാത്രേ അറിയാവുന്ന ഒരു സ്ത്രീയാ യിരുന്നു. പക്ഷെ കല്യാണം അവര് മെഡി. സിനോ മറ്റോ പഠിക്കുമ്പോൾ എങ്ങാണ്ട് ഡോക്ടറുമായിട് എന്തോ സ്നേഹത്തിലായിട്ട് കല്യാണം കഴിച്ചു കല്യാണം കഴി ച്ചു കഴിഞ്ഞപ്പോത്തേക്കും പിന്നെ ഇവർക്ക് നോക്കാൻ ആരു ഇല്ലല്ലോ. ഒറ്റയ്ക്കായി കുഞ്ഞും അവരും തന്നെയായി അപ്പൊ ആ സമയത്ത് ആ ഒരു ടെൻഷനും. ഈ കുഞ്ഞിന്റെ കരച്ചിലും ആ ഒരിതൊക്കെ കൊണ്ട് മൂഡ് സിങ്സ് ഒക്കെ ഉണ്ട് അവർക്ക്. പഠിക്കുന്ന സമയത്ത് തന്നെ ഓൾറെഡി ബൈപ്പോളാർ ഡിസീസ്. ഒണ്ടായിരുന്നെന്നാ പറയുന്നെ സോറി ബൈപോളാർ ഡിസോഡർ
ഉം ഉം
ഉണ്ടായിരുന്നു അപ്പം ഈ ഡിപ്രഷനോന്ന് പറ ഞാ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് കൂടുന്നത് എപ്പഴാന്ന് വച്ചാ ഓൾറെഡി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉള്ളവർക്ക് കൂടു എന്നാ പറയുന്നെ. അതെല്ലാർക്കു അല്ല ചിലർക്ക് ഇങ്ങനെ കൂടാറുണ്ടെന്ന് ഉം എനിക്ക് പക്ഷെ ഇത് കേട്ടപ്പഴായിരുന്നു പക്ഷെ എനിക്ക് എൻ്റെ സിസേറിയൻ്റെ സമയത്തൊക്കെ നമുക്ക് എ ഹസ്ബൻ്റുണ്ടായിരു ന്നു കൂടെ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ലായിരുന്നു പിന്നെ, ആഹ് ഡോക്ടേഴ്‌സ്ന്ന് പറഞ്ഞ സർജൻ നല്ലൊരു സർജൻ ആയിരുന്നു. അദ്ദേഹ ആണെങ്കി പിന്നെം വന്ന് ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നു. കുഞ്ഞിനെ നല്ല പോലെ എന്നെ കാണിക്ക്യൊക്കെ ചെയ്തായിരുന്നു. ശരിക്ക് കാണായിരുന്നു കുഞ്ഞിനെ കണ്ടു. പിന്നെ എനിക്ക് എന്റെ എന്റെ കഴിഞ്ഞ തൊട്ടപ്പുറത്ത് കെടന്നത് പിന്നെ ട്വിൻസ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ മാറിപ്പോയന്നുല്ല. പിന്നെ ഈ ഇങ്കുവേറ്ററിലൊക്കെ വ്യെ ക്ക്യുമ്പഴാണെങ്കിലും ഏഹ് ഒക്കെ കൊണ്ടു പോകുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഒരു ബൈസ് സ്റ്റാൻഡർ കൂടെ വേണായിരുന്നു. അപ്പൊ എന്റെ സിസ്റ്ററിൻലോയാ പോയത് എല്ലാം.
ഉം ഉം
കൂടെ തന്നെ, അവര് കൂടെ തന്നെ നിക്ക്യുവായിരുന്നു. നമ്മുടെ കൂടെയുള്ള ഒരാള് കുഞ്ഞിന്റെ കൂടെ തന്നെ വേണമായിരുന്നു അങ്ങനൊക്കായ്ര്ന്നു.
അതെ
ആഹ് കുഞ്ഞിന്റെ കൂടെ തന്നെ നിക് ണമായിരുന്ന്. അങ്ങനായിരുന്നു. എനിക്ക് പക്ഷേ ഇത് എന്നിട്ട് ഞാന് വച്ചാ എനിക്ക് ഞാൻ എന്താ സംഭവിച്ചേന്ന് വെച്ചാ എനിക്ക് എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോവും. എടുത്തോണ്ടു പോവും. അവരെന്റെ കൊച്ചിനെ എടുത്തോണ്ട് ആ ഒരു രാത്രി ഫുള്ള് ഇരുന്നു. പിറ്റേസം രാത്രി പിറ്റേസം രാവിലെ നേരം വെള് ത്തപ്പം ഞാനാ ഒരേ ഇരിപ്പ് ഇരിക്ക. ഇങ്ങനെ തന്നെ ഒരേ ഇരിപ്പ്. കുഞ്ഞിനെ നോക്കി ഇങ്ങനെ ഇരിക്കുവ. കണ്ണ് വെട്ടാവാതെ ഇങ്ങനെ ഇരുന്ന്. അത് കയിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഓഹ് ബാത്റൂമിൽ പോ ബാത്റൂമിൽ പോ ബാത്റൂമി പോവണ്ടേ ബാത്റൂം പോവണ്ടേ ഞാൻ പറഞ്ഞു എനിക്ക് പോണ്ട. എനിക്ക് ഭക്ഷണോ എറങ്ങുന്നില്ലാ വെള്ളവും എറങ്ങു
എറങ്ങുന്നെ
വെഷപ്പു ഇല്ല കൊച്ചിനെ എടുത്തോണ്ട് പോയാ എന്തോ ചെയ്യും. ഞാന് ഇവിടന്ന് എഴുന്നേറ്റ് പോയാ എൻ്റെ കൊച്ചിനെ എടുത്തോണ്ട് പോയാ എന്തോ ചെയ്യും. ആ ഒരു ടെൻഷനൊക്കെ ആയ്രുന്നു എനിക്ക് ആ സമയത്ത്. പക്ഷെ അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ എനിക്ക് ചിരി വരും. ഞാൻ എന്തിനാ അങ്ങനൊക്കെ ചെയ്തേന്ന്. എനിക്ക് എനിക്ക് തന്നെ എനി ക്ക് തന്നെ ഇങ്ങനെ ചിന്തിക്കുമ്പം ഞാനോർക്കും ഞാൻ എന്തിനാ അന്ന് ഇത്രയും വലിയ ഇതൊക്കെ ചെയ്യാൻ പോയത് അതിന്റെ ആവശ്യം എന്തായിരുന്നു അത്രയും ഡോക്ടേഴ്സ് ഒക്കെ ഉള്ളടത്ത് എങ്ങനെ എടുത്തോണ്ടു പോവും. അതും ഈ ചെറിയൊരു കൊച്ചിന്റെ വായേന്ന് വന്നത് കേട്ട് ഞാൻ ഇത്രക്കങ്ങ് ചിന്തിക്കേണ്ട കാര്യം എന്തായിരുന്നു ന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പഴും ഞാൻ ചിന്തിക്കും എന്തിന്. അത് നമ്മ്ടെ ഹോർമോൺസിന്റെ ഒക്കെ ചേയ്ഞ്ചസ് ഒക്കെ ഉണ്ടാവുന്ന സമയം കൂടല്ലേ നമ്മെള് നോർമൽ ഡെലിവറി അല്ലാ സിസേറിയനാണ്. ഒന്നാമത് അതിന്റെ മരുന്ന് മുറി ഉണങ്ങാനുള്ള മരുന്ന് കഴിക്കുന്ന്, ആ മരുന്നിൻ്റേം പിന്നെ കുട്ടുന്ന ഇഞ്ചക്ഷനുകളുടെയൊ ക്കെ എഫക്റ്റും പിന്നെ ഉറക്കമില്ലായ്മയും
ആന്ന്
അതൊക്കെ കൊണ്ടാ. എനിക്ക് കുഞ്ഞുണ്ടായ സമയത്ത് അവക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. ഇപ്പഴും ഉണ്ട് അത് വെട്ടി വടിച്ചിട്ടില്ല മുടി ഇതുവരെ. മൊട്ടയടിക്കാൻ കൊണ്ടോണ ഇനി. അവക്ക് ജനിച്ചപ്പഴേ എന്റെ കുഞ്ഞിന് ജനിച്ചപ്പോഴും ഉണ്ടായിരരുന്നു അത് ആ മുടി ഇപ്പഴ വെട്ടിട്ട വെട്ടന്ന് വെച്ചാ നമ്മുടെ ഡോറ കട്ട് ചെയ്ത്തില്ലേ അങ്ങനെ ഡോറാടെ മുടി കെട്ടി ചെയുന്ന പോലെ തട്ടി ചെയ്ത് നിർത്ത വെട്ടി വിടും അന്നിനി മൊട്ടയടിക്ക്ണിനി മൊട്ടയടിച്ചിട്ടില്ല. അ പെറന്നാ മുടി അതുപോലെ വളരുന്നു.
അത് ശെരി.
ഉം ഇതുവരെ വടിച്ചിട്ടില്ല.
എൻ്റെ മോള് വളർന്നെ പ്പം വളർന്ന് ആഹ് എന്റെ മോള് വളർന്നു കുട്ടിയാ മുടിയൊക്ക ഇപ്പൊ ഇഷ്ടം പോലുണ്ട്. കൊ ഴപ്പുല്ല ആഹ് അന്നു മുടി ഇല്ലായിരുന്നെന്നുള്ളതേ ഉള്ളൂ.
ആഹ് ആഹ് ഇതാണെ വടിച്ചിട്ടില്ല ഇനി വടിച്ചു കഴിയുമ്പോ എങ്ങനെയാവുന്ന് ആർക്കറിയാ. വളരൂല്ലെയൊന്നു ശെ ശെരിര ശരി എന്നാ ആ ഓക്കെ.
ആഹ് ഓക്കെ.